ഹലോ
ഹലോ ആഹ് കേക്കുന്നു കേക്കുന്നു
എന്തോടുക്കുവാരുന്നു
ആഹ് ഇനയിപ്പം മ എന്തുവാ ഞാൻഎങ്ങനെ എനീത്തിനി വൈകിട്ട് എന്തെങ്കിലും ഒക്കെ പുള്ളേരൊക്കെ വരത്തില്ലേ എന്തേലൊക്കെ ആക്കണ്ടേ
ഓഹ് സ്നാക്സ് ഒണ്ടാക്കൂവോ അതോ വാങ്ങിക്കുവോ
ആഹ് ഞാൻ മിക്കതും മിക്കപ്പഴും ഒണ്ടാക്കി എന്തേലും ഇനി ഏത്തപ്പഴം വെച്ച് എന്തെങ്കിലും പാലൊക്കെ കാച്ചി
അങ്ങനെ ഹലോ പിന്നെ ഒരു വാപ്പ വീട്ടി ഒണ്ടെന്നുണ്ടെങ്കി വിളിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തേങ്കലും വാങ്ങിച്ചോണ്ട് വരും
എങ്കിലും എപ്പഴൊന്നും കടേൽ ആഹാരം ഒന്നും അങ്ങനെ കൊടുക്കത്തില്ല എന്തെങ്കിലും വീട്ടിലൊക്കെ ആഹ്
കടേലെ നമുക്ക് ഓഡറു ചെയ്യാംന്നാ പറയുന്നേ
ആഹ് അയ്യോ അവര് പറയാ എന്റെ മോക്ക് വേണം എന്റെ മോള് ഭയങ്കര ഇതാ അവക്ക് എപ്പഴും കടയിൽ ആഹാരം എന്തെങ്കിലൊക്കെ തിന്നാലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ തിന്നത്തോളൂ
ഇവിടാണെങ്കി ഒരു ഒരിത് നെറച്ചിരിപ്പൊണ്ട് ബിസ്കറ്റും മ റ്റ് പലഹാരങ്ങൾ ഇങ്ങനെ മുറുക്ക് അച്ചപ്പം കൊഴലപ്പം അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവർക്കീ അവർക്കീ മറ്റേ പിസ്സാ ബർഗറ് ആഹ് ഷവർമ്മയൊക്കെ തിന്ന് എത്ര പേരാ നമ്മള് ന്യൂസിൽ കാണുന്നതല്ലേ മരിക്കുന്നേ പിള്ളേർക്ക് വിശ്വസിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ആഹ്
ഇല്ല അവര് പറയുന്ന് അതൊക്കെ പഴകുന്നതാ നമ്മള് നല്ല കടയിന്നല്ലേ ഏടിക്കുന്നെ ഇന്നടുത്തൂന്ന് മേടിച്ചാ അങ്ങനെ പഴകിയ സാധനങ്ങളൊന്നും അവടെ വരത്തില്ല എന്നൊക്കെയല്ലേ അവര് പറയുന്നത് എന്റെ മോക്ക് അങ്ങനേ ഇരിക്കമ്പം വേണം അവക്ക് അവൾക്ക് ഒരു ഒരു അഞ്ചാർ ഒരു ഒരു എട്ട് പത്ത് ദിവസം കൂടി കഴിയുമ്പ ഒടനെ മന്തി ഒരു മന്തി ലാവറന്ന് പറഞ്ഞൊക്കെ റീൽ കാണുമ്പ ഞാൻ ഇപ്പ എന്റെ മോളതണക്കാ അത് കാണെ ച്ചാ ഫോൺ തുറന്ന തന്നെ കൊച്ചുങ്ങളേം കുറ്റം പറയാൻ പറ്റത്തില്ല
അതെ എന്റെ അതും അല്ല നമ്മള് തന്നെ ഈ യൂട്യൂബില് വീഡിയോസ് ഒണ്ടല്ലോ ഓരോരുത്തരും ഫുഡ് കഴിക്കണം അത് കാണുമ്പം തന്നെ നമ്മക്ക് വെശക്കത്തില്ലേ ആഹ്
യ്ക്കാണെങ്കിലും നമുക്കൊരു കൊതി തോന്നും അന്നെരം ഈ പൊടി കുഞ്ഞുങ്ങടെ കാര്യം പറയണോ
അതെ അതെ സത്യവാ കൊച്ചുങ്ങക്കെ
അന്നേരം പിന്നെ പിന്നെ അവരെ വിഷമിപ്പിക്കത്തും ഇല്ല നമ്മള് വാങ്ങി കൊടുക്കും കൊറെയൊക്കെ ആവുമ്പ അമ്മള് നമുക്കൊരു കണക്കൂകൂട്ടലൊണ്ടല്ലോ എങ്കിലും ഒന്നും കഴിച്ചു കൂടാ അതൊക്കെ ഭയങ്കര കൊഴപ്പമാ
അതെ അതെ സത്യമാ നമ്മള് കഴിക്ക് കഴിപ്പിക്കുന്നതിനും കഴിക്കുന്നതിനും ഒക്കെ ഒരു പരുദിയുണ്ട് പിന്നെ വെളീന്ന് ഇവിടെ വര് രുവാണേലുമേ നല്ലത് ഗസ്റ്റ് ഒക്കെ വരുവാണേലും അവർക്കെന്തേലും വാങ്ങിച്ചോണ്ടു വരും പിന്നെ നമ്മള് കൊടു ക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ അവര് തന്നെ എന്ത് വിചാരിക്കും ആ ആഹ് ഇപ്പൊ ചേട്ടനൊക്കെ വരുവാണെങ്കിൽ മന്തി അതും ഇതും എല്ലാം വങ്ങിച്ചുകൊണ്ടായിരിക്കു ഇവര് വിളി ച്ച്ഓർഡർ നമ്മൾ അറിയത്തില്ലല്ലോ ഓർഡർ ചെയ്ത് വെക്കും ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വരണേ ഞങ്ങക്കേന്ന് പറഞ്ഞ് നമ്മള് ഇങ്ങ് വന്ന് കഴിഞ്ഞ് ഹ ഹ ഹ ഇപ്പോഴത്തെ പിള്ളാരെ നമുക്ക് കണ്ണടച് വിശ്വാ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട്തിരിയുമ്പോ നമ്മള് പോലും അറിയ ഞാനും ഓർക്കും ഇതൊക്ക എപ്പോ എന്നിട്ട് വിളിച്ചിട്ട് ഡിലീറ്റ് ആക്കി കളയുന്നേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതൊക്കെയാ അമ്മ കാണായിരിക്കാൻ ഡിലീറ്റ് ആക്കി
ഉം അറിയാവേ അമ്മ കാണാതിരിക്കാൻ ഡിലീറ്റ് ആക്കണോ എന്നൊക്കാ
ആഹ് അത്രയും കുരുട്ട് ബുദ്ധിയൊക്കെ ഉണ്ട് പിന്നെ നമ്മുക്ക് നമ്മുടെ അമ്മയുടെ ഒന്നും കേക്ക ഇങ്ങനെ പറയാൻ പറ്റത്തില്ല അപ്പം പറയാ നീക്ക് ഇതിന്റെ ബാക്കിയായിന്ന് നീയൊക്കെ കാണിച്ചേന്റെ പകുതിയ ആഹ്പിള്ളോര് കാണിക്കല്ല ഇവടെ എപ്പഴും പറയും നീ കാണിച്ച എന്റെ പകുതി അഹ് പിള്ളേർ കാണിക്കുന്നില്ല അത്കൊണ്ട് പിന്നെ അതിങ്ങളെ ഒന്നും പറയല്ലെന്ന്
ഉ പക്ഷേ എൻന്റെ എന്റെ ഉമ്മ പറയുന്നത് നീയോ നിങ്ങളൊ ന്നും വളർത്തിയ ഞങ്ങൾ അറിഞ്ഞില്ല പൊന്നെ ഇവരൊക്കെ എങ്ങനെ വളർത്തി പൊക്കി എടുക്കൂന്നൊക്കെ ചോദിക്കുന്ന എന്ന വച്ചാ ഇവിരൊക്കെ ഇരുന്ന് ഇവരൊക്കെ ഇരുന്ന് ഇരുന്ന് വർത്താനം പറയുന്നത് കേക്കണ ഞങ്ങൾക്ക് പിന്നെ ഇച്ചിരി മുതിർന്ന ആൾക്കാരുണ്ട് പ്ലസ് ടു വിന് പഠിക്കുന്നതും ഏഹ് ഡിഗ്രിക്കൊക്കെ കഴിഞ്ഞവരൊക്കെ ഉണ്ട് ഡിഗ്രിക്കായവരൊക്കെ ഉണ്ട് അല്ല ഇവരെ ഓരോ ഈ എന്തുവാ ഈ ആമ്പുള്ളരേയും പെൺമ്പള്ളരേയും ലൈനിന്റെ ഒക്കെ കാര്യങ്ങൾ തന്നെ ഓട്ട് ഡേറ്റ് ചെയ്യുന്നതും ബെസ്റ്റിയുടെ കാര്യവും ഡേറ്റിങ്ങിന്റെ കാര്യവും ഓ അതൊക്കെ ഇരുന്നു പറയും അവ
നമ്മൾ ഈ ബസ്സേ ക കേറിയിരിക്കുവല്ലോ എവിടെയെല്ലാം പോവാൻ ഈ കൊ ച്ചു പിള്ളോര് സ്കൂളിൽ പോകാൻ വേണ്ടി വന്നു നിക്കും കൊച്ചന്ന് വെച്ചാൽ ഒരു പത്ത് പ്ലസ് വൺ ആ ഒരുലെവലിലുള്ള പിള്ളോര് അയ്യോ അവൻ ഇന്നലെ വിളിച്ചില്ലടി അവന് വേറൊരു പിന്നെ ഇഷ്ടവാ നോക്കാം ഒരു ഞാനങ് നമ്മളങ്ങ് പെട്ടെന്ന് അയ്യടാന്നായി പോത്തില്ല പിള്ളേരുടെ സംസാരം ബസ് കേ കേക്കുവ ആരെല്ലാം കേൾക്കുവോ ആരെങ്കലും കാണുവോ
അങ്ങനെയൊന്നും ഇല്ല ഇപ്പത്തെ മക്കൾക്ക്
ആഹ് ഞാൻ അവനെ ഇന്നലെ വിളിച്ചേ ആ വീഡിയോ കോൾ പന്ത്രണ്ട് മണിക്ക് ചെയ്തപ്പോ അവൻ ബിസി ആയിരുന്ന് ഇങ്ങനെ നമ്മള് നമ്മളിങ്ങനെ നമ്മക്ക് ഒരു ലൈനുണ്ട് അല്ലെ എങ്ങനെലും നമ്മള ആരും അറിയിക്കാതെ അല്ല ആരു അറിഞ്ഞാ നാണക്കേട അങ്ങനെ ഒരു ചി
പിന്നെ അള്ളോ മനസ്സ് പൊറത്ത് വിടത്തില്ല ആഹ്
ഇത് ഈ യൂട്യൂബില് ഉണ്ടല്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടാ ആം സ്കൂളിൽ പോയിട്ട് വന്ന പിള്ളോര് ഈ ട്രസ് ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് ചെറുക്കനും പെണ്ണും അവര് ലീവിങ് ടുഗദർ പോലാണ് നിക്കുന്നത് പ്ലസ് റ്റു പടിക്കുന്ന പിള്ളാരാണ് അപ്പൊ ആഹ് യൂണിഫോം വന്ന് മാറാനായിട്ട് പോവുവ അപ്പം ഇതിനകത്ത് ഇങ്ങനെ പറയവ ഞങ്ങള്ൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ ന്ന് പറഞ്ഞു ആങ്ങളെ പെങ്ങളും ഞാൻ ആദ്യം വിചാരിച്ച ആങ്ങളെ പെങ്ങളും ആയിരിക്കും എന്ന് അപ്പൊ ഇങ്ങനെ കപ്പളും പറഞ്ഞിട്ടേ ക്കുന്നു അയോ അങ്ങനെയൊക്കെയ നമ്മളെ ഹാ എനിക്ക് പെട്ടെന്നങ്
നമ്മൾ പിന്നെ നമ്മൾ ക്ക് കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പിന്നെത് ച്ചേ നമ്മളെ സമയത്തുള്ള ഈ രണ്ടായിരത്തി പത്തിന് ശേഷം ഭയങ്കര മാറ്റം നമ്മള് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നതും
അയ്യോ അതെ അതെ നമ്മൾ പോലും അറിയാതെ അത് സിനിമായി പറയുന്ന പോലെ നമ്മ നമ്മൾ പോലും അത് ഇവരിയാതെ നമ്മളൊരു അധോലോകമായി മാറി
തന്നെവാ
ഉം
പിള്ളേരും മൊത്തത്തിൽങ്ങ് ചേഞ്ച് ആയി മൊത്തത്തിൽ നമ്മളൊക്കെ സമയത്ത് നമ്മളെന്നാ ഒരുപാട് കളിക്കുകയും പുറത്ത് പിള്ളരുമായിട്ടൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് അഹ് കു കൂട്ടാരകായിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അതിനൊരു ടൈമും സമയമൊക്കെ ഉണ്ട് ഒരു സമയമൊക്കെ ഉണ്ട് ഇപ്പൾത്തെ മക്കൾക്ക് അങ്ങനെയൊന്നുംല്ല എട്ടി പഠിക്കുന്ന പിള്ളരിക്കും കറങ്ങാൻ പോണോ പറഞ്ഞ് വീട്ടിൽന്ന് ഇറങ്ങും അത് ബോയ് ഫ്രണ്ടും കാണും ഗേൾ ഫ്രണ്ടും എല്ലാരും കാണും
അതുവല്ല അതുപോലെ ഈ ആ പിള്ളേരെ ഇപ്പം കണ്ടില്ലേ ഈ കഴിഞ്ഞോസം വാർത്തെ കണ്ട ഒരു മാസം ഒരു രണ്ടു മാസായി കാണ അത്ര ആയുള്ളെ ഒരു പെൺകൊ ച്ച് ഇനിസ്റ്റ വഴി ഒരു കൊറിയക്കാരനുമായിട്ട് പ്രേമം
ആഹ്
അന്നിട്ട് ആ കൊച്ച് വീട്ടീന്ന് അല്ല ആ കൊച്ച് വീട്ടീന്ന് സ്കൂളിൽ പോയതാ അപ്പോഴത്തേക്കും ഈ കൊറിയക്കാരന് മരിച്ചുന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിന് ഒരു മെസ്സേജ് വന്നു
ആഹ്
ഈ കൊച്ച് പോയി ആത്മഹത്യ ചെയ്ത് അവൻ ശെരിക്കും കൊറിയക്കാരൻ ഒന്നും അല്ല അവന് ഏതോ ആഹ് അവന് ഏതോ ആഹ് ഉടായിപ്പ്‌ ഇൻസ്റ്റഎക്കോണ്ട്ന്ന് അവൻ ഏതെങ്കിലും ആൾക്കാര് കൊറിയ കിടക്കുന്നമാരൊക്കെ ഇവിടുത്തെ പിള്ളേർക്ക് മെസ്സി അയക്കുന്ന് ആലോചിക്ക ക്കള്ളൊരു ബുദ്ധി വേണ്ടേ
ഇപ്പത്തെ പിള്ളേർക്ക് അതൊന്നും ഇല്ല
അല്ല അവിടത്തേൊക്കെ പെൺ പിള്ളേര ഒന്ന് കാണണം
അതല്ലേ അതെ അതെ അവിടത്തേ കഴിഞ്ഞാണ് നീ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ പിന്നെ തമിൽ കണ്ട് സംസാരിച്ച് എന്തെങ്കിലും മനസ്സിൽ
അതെ അതുഅല്ലങ്കി ഞാൻ ചിന്തിക്കുന്ന അതല്ല ഇപ്പൊ നമുക്ക് അവിടെ ഇരിക്കുന്ന കൊറിയക്കാൻ എന്തായാലും നമുക്കൊന്ന് വിളിക്കാൻ തോന്നുമല്ലോ വീഡിയോ കോളെയ്തോ കാണ്ണോന്നൊ ഒരു ഫോട്ടോൽ ഒരാളാണ ഇപ്പൊ ഞാൻ വേറെ ഒരു ഫോട്ടോ അയച്ചിരുന്നത് ഞാനാന്ന് പറഞ്ഞാ ഓ
കെ
ആഹ് എന്നിട്ട് അവനും എന്താണ്ട് പറ്റിന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തേക്കുന്നു അപ്പൊ ഒന്ന് ആലോചിച്ച ഇപ്പ ത്തെ പിള്ളേരുടെ ഒരു മൈന്റ്‌
അതാണ് ഒരു ചി ചിൻ ന്തയില്ല വീണ്ട് വിചാരവും ചിന്തയില്ല പല കാര്യങ്ങളിലും അന്നേരം എന്താ തോന്നുന്നു എന്താ പറയുന്നൊക്ക അന്നത്തെ കാര്യം സംസാരങ്ങളും അതാ
അച്ഛനും അമ്മയും വഴക്കു പറഞ്ഞു ഒട്ടാനെ പോയി മരിക്ക
ത്തില്ലാന്നും പറഞ്ഞു ഇപ്പൊ ഒമ്പത് ആഹ് ഫോൺ ഒമ്പത് പഠിക്കുന്ന കൊച്ച് ഫോൺ കളിച്ചുകോണ്ടിരുന്നപ്പം ഫോൺ മേടിച്ച് വെച്ചെന് കേറി തൂങ്ങി അങ് മരിച്ചു
ഉം
അത് പിന്നെ അവര് പുറത്തു വിട്ടില്ലായിരുന്നു
ആഹ്
ഇത് വേറെന്തോ ഫുഡ് എന്തോ കഴിച്ചി ട്ട് വൈറ്റിന് പിടിച്ചില്ല എന്നും പറഞ്ഞങ്ങാണ്ട് ഇവര് പെണ്ണ് കൊച്ചങ്ങാണ്ട് പെൺ കൊച്ചങ്ങാണ്ടായിരുന്നു കെറിയങ്ങാണ്ട് തൂങ്ങി മരി തൂങ്ങി മരിച്ച് ഇവര് വീട്ടുകാര് തള്ളയും തന്തേയും അറിയിപ്പിക്കാതെ ആശുപത്രി കൊണ്ടുപോയിട്ട് അറിഞ്ഞ് ന്തോ ആഹാരം കഴിക്കാ കഴിച്ചിട്ട് കിടന്നതാ പിന്നെ ചെന്ന് നോക്കിയപ്പം ബോധം കെട്ട് അടക്കുന്നൊന്നും പറഞ്ഞ് കൊണ്ടേ അപ്പൊ അവിടെ ചെന്ന് തന്നെ നോക്കിയപ്പം തന്നെ പെൻ കൊച്ചു മരിച്ചു അങ്ങനെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണോന്ന് പറഞ്ഞ് ഇവര് വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ചെയ്തപ്പോഴാണ് പുറമെ അറിയുന്നത് തൂങ്ങി മരിച്ചയാണെന്ന് തള്ളെക്കും തന്തക്കും ക്കും അറിയായിരുന്നു പക്ഷെ അത് അവർക്ക് അത് ഈ ഫോണിന്റെ വിഷയത്തിന്റെ കാരണം മാത്രം കൊണ്ട് ഒരു കൊച്ചു മരിക്കോന്ന് എല്ലാരും ചിന്തിക്കത്തില്ലേ
അതെ അതെ അതു അല്ല ഇപ്പൊ ഞാനരു കാര്യം പറട്ടെ പെമ്പിള്ളാരെങ്ങാണും തൂങ്ങി മരിക്കുവ അത്മഹത്യ ചെയ ഉറപ്പായിട്ട് ഒരു പത്തുവയസ്സ് പത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാണെ പിന്നെ ഗർഭിണിയന്ന് പറയും ആഹ്
തന്നെ ഗർഭിണിയോ അല്ലെങ്കിൽ പ്രേമനൈരാശ്യയോ അല്ലെങ്കിൽ അവൻ എന്തേങ്കലും ചെയ്ത് ഇതാക്കിയതാണോ എന്തെങ്കിലും പറയും
അയ്യോ അതെ തന്തയ്ക്കും തള്ളയ്ക്കും അത് സഹിക്കാൻ പറ്റുവോ
അതല്ലേ അന്നേരത്തേക്ക് ഇതിപ്പം എന്തേലും ഫോൺ ഉപയോഗം കണ്ടപ്പം ഓവറായിട്ട് ഇപ്പഴത്തെ മക്കളെ ഫോൺ നോ തല്ലേ ഓവറായിട്ട് എന്തെങ്കിലും ന്ന് ഇപ്പൊ എന്റെ മോളും പത്തി പഠിക്ക ഈ ഓവറായിട്ടൊക്കെ ഇരുന്ന് ഫോൺ നോ നോക്ക ക്കുമ്പ ഞാൻ വഴകു പഠിക്കാനില്ലേ പോയി പഠീന്നൊക്കെ പഠീന്ന് പറഞ്ഞ് നമ്മള് ഫോൺ തട്ടിപ്പറിച്ചാൽ തീർന്ന് കൊഴപ്പായി
അതെ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരു ഉണ്ടല്ലോ ടീച്ചർമാർക്ക് എന്തേങ്കലും പറയാൻ പറ്റ റ്റോ ടീച്ചർമാര് ടീച്ചർമാർ ഒന്നടിക്കാൻ തുടങ്ങിയാ ഞാൻ വീട്ടി പോയി കംപ്ലയിന്റ് ചെയ്യും ഞാൻ പോലീസിനെ വിളിക്ക ക്കും ന്നൊക്കെ ഇവിത്തെ ഒന്നാം ക്ലാസ് പഠി ന്ന കുരുപ്പ് പറയും ഇരുന്ന് അത് പറയും എന്നിട്ടൊരു ടീച്ച ടീച്ചറ് അവടെ ടീച്ചറ് കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിച്ചൊരു കൊച്ചാണ് അവളെ പഠിപ്പിക്കുന്ന ടീച്ചറ് അപ്പഴത്തേക്കും ഞങ്ങള് കൂട്ടുകാരാ അപ്പൊ ഇവ ഇങ്ങനെങ്കി വിശേഷം ഒക്കെ പറഞ്ഞു എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും എന്നോട് പറുഞ്ഞു എന്തോ കൊ ച്ചാടി നീ അതിലും പവമായിരുന്നു ന്ന് അവള് പറയവേ അവടെ നീ എന്താ തിലും പാവമായിരുന്നു നീ ഏതായാലും അവടെ മുഖത്ത് നോക്കി പറയുമെന്ന് ഞാൻ പറയും ഞാൻ ഇത് കംമ്പ്ലന്റ് ചെയ്യും ഞൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാൻ അറിയത്തില്ലോ അവിടുത്തെ ഹെ ഹഡ് മാസ്റ്റർ അങ്ങനെ നമ്മൾ അങ്ങനെ പറയത്തില്ലായിരുന്നല്ലോ
അയ്യോ നമ്മള് അങ്ങനെ പറയോ ഉം നമുക്ക് പേടിയാ ടീച്ചർമാരെ കാണുമ്പോ മുട്ടടിച്ചോണ്ടിരിക്കും നമ്മള്
ആഹ് ഞാൻ ചെന്ന് പറയന്നൊക്കെ പറയും കൊച്ചേ ഞാൻ അവിടെ പോയി പറയും കേട്ടോ ആഹ് അങ്ങനെയൊക്കെ പറയും അപ്പൊ ഇ ഇവളിങ്ങനെ യ്യോ എന്തുവാടോ എന്തോ സ്വഭാവാടോ കൊച്ചു കൊച്ചല്ലേ അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു കൊറച്ച് വലുതായി കഴിയുമ്പോ ചിലപ്പോ ശരിയാകുയിരിക്കും
മാറും മാറും നല്ലതായിരിക്കും
ആഹ് അയ്യോ നല്ല ആയാ മതിയായിരുന്ന് ഇല്ലെ അടി കിട്ടും
അങ്ങനെയൊന്നുല്ല ശെരിടാ വിളിക്ക ആഹ് ആഹ്